ഹെലോ ആഹ് എവിടെയാ?
ഞാനിതാ ഇവിടെ വീട്ടില് വെറുതെ കെടക്കുന്നു ചായ ഒക്കെ കുടിച്ചിട്ട്.
അയ് ശരി സുഖല്ലേ?
ഓ സുഖം.
എവിടെ സ്ഥലോം?
ഞാന് കോഴിക്കോട്.
അയ് ശരി ഞാൻ മലപ്പുറാട്ടോ.
മലപ്പുറത്ത ഓ മൽപ്പുറം കാര്യാല്ലേ? ഉം ഞാന് പഠിക്കാണ്.
എത്രെ ആഹ അപ്പൊ ഞാനാണ് ചെർത്.
നീ എത്രെല?
ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയിട്ടേയുള്ളൂ സോറി സോറി സോറി സോറി ഡിഗ്രിക്ക് കൊടുത്തിട്ടേ ഉള്ളു.
കൊടുത്ത് കോളേജ് കിട്ടിയോ?
ഇല്ല അലോട്ട്മെന്റ് വന്നില്ല.
അലോട്ട്മെന്റ് വന്നില്ല ഉം ഏതാ എ എന്താ പ്ലാന്?
എക്കണോമിക്സ് ആണ് കൊടുത്തിട്ടുള്ളത് കിട്ടണ ഏതാന്നന്ന് അറിയത്തില്ല.
എക്കണോമിക്സ് ഏതൊക്കെ വേറെ അഡീഷണൽ ആയിട്ട് കൊടുത്തണ്ടോ?
ഇല്ല.
ഉം.
ഉം വീട്ടുകാരെ ഇത്ന്ന് പോണതാ. സ്വന്തം ഇഷ്ടത്തിന് പോണതല്ല.
ഓഹോ.
എന്തൊക്കെ ഇപ്പത്തെ വിദ്യ
ഏതാ ഏതേരുന്നോ ഹ്യൂമാനിറ്റീസ് ആരുന്നോ? ആഹ് എക്ണോമിക്സ് ഇഞ്ഞിപ്പോ ടീച്ചറ ആവാനാ?
ആഹ്
ഉം ഞാനും സേമാവസ്ഥന്നാ ഒരു കോഴ്സ് എടുതു ഒരു ഡിഗ്രി എടുക്കാ വിചാരിചു.
ഉം ഇപ്പ അയിന് എങ്ങനെ നോക്കാണെങ്കില് ഡിഗ്രി മുക്ക് വേണം. ഇപ്പൊ ബേസ് ആണത്. ഡിഗ്രിയും പ്ലസ് ത് മാറ്റൊക്കെ സ് സെ എൽ സിയും പ്ലസ്റ്റു മതേ പം പ്ലസ് ടും ഡിഗ്രിയും വേണം എന്തായാലും അല്ലാതെവിടെയും മ്ക്ക് കിട്ടൂല. സ്കോപ്പും കാര്യങ്ങളും ഒന്നും
അതെ ഇനിയിപ്പോ ഫുള്ള് അക് അക്ഷയയേല് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കളിക്കേര്ക്കും ല്ലേ
അതെ
സ്സ്‌നോക്കെ കോണ്ടാക്റ്റ് ഉണ്ടോ?
ഗ്രൂപ്പ് ആഡായിട്ടില്യ.
ഏത് ഉസ് അതല്ല ഉസ്
ഇന്റെ സ്കൂളത്താ ആഹ് പിന്നെന്താ അങ്ങനെ കോൺടാക്ട് വിടാൻ പറ്റൂലല്ലോ.
ഇല്ല കൊർചെഴിഞ്ഞാലൊക്കെ പോയിക്കോളും.
ഞങ്ങളിങ്ങനെ ഗ്രൂപ്പില് പറയല്ണ്ട് ഇതിപ്പോപ്പത്തന്നെ ഉണ്ടാവുള്ളൂ കൊർ
അത് ശരിയാ എനിക്കുണ്ട് കൊറേ ഫോറവർ ഫ്രണ്ട്സ് ന്നൊക്കെ പറഞ്ഞിട്ട്
ന്നിട്ടൊക്കെ പോയോ?
ആഹ് ഗ്രൂപ്പ്ണ്ട്. അയില് വേറെ ഒച്ചീമ് അനക്കോം ഒന്നുല്ല.
ക്കുണ്ട് ജസ്റ്റ് ഫ്രണ്ട്‌സ് ഗേൾ പറഞ്ഞാണ്ട്
ഓ ഓഹ് അതൊക്കെ ചത്തോളും കൊറച്ചൂടെ കയിഞ്ഞാ ബെസ്റ്റ് ഫ്രണ്ട് ണ്ടോ?
മഴ മഴേണ്ടാ
മഴയോ മഴയില്ല ഇന്നും ഇന്നലൊക്കൊയായിട്ട് നല്ല വെയിലാ
ഇവിടെ ഇന്നൊന്ന് മഴ പെയ്തു രണ്ട് ദിവസം വെയിലായിരുന്നു ഇന്ന് മഴ പെയ്തു
ആഹ്
എന്താണ് മഴക്കാലത്തെ പറ്റി പറയാനുള്ളത്
മഴക്കാലം അത് അടിപൊളിയാണ്
വളരേ നല്ലൊരു കാലാണ് പക്ഷെ കഴിഞ്ഞ കഴിഞ്ഞ കഴിഞ്ഞല്ല ആ കഴി കഴിഞ്ഞ കൊല്ലാണോ ഇപ്പൊ മുണ്ടക്കയില് ഇത്ണ്ടായേ? അല്ലാലെ അയിന്റെ മുന്നത്തെ കൊല്ലാ അങ്ങനെ ക്ക് വച്ച് നോക്കുമ്പോ മഴ വേണ്ട
ആ ദുരന്തങ്ങളില്ലാത്ത മഴയായാൽ നല്ലതാ
എന്ത് സുന്ദരമാണാ കാലം
അതെ ഉം പണ്ടത്തെ പണ്ടത്തെ എന്തെലും ഒരു ഓർമ്മ പറി മഴയേനെ പറ്റിള്ള
മഴ അമ്മ പറയുന്ന കേക്കാതെ മഴയത്തൊരുസം പുതുമഴ കിട്ടിയപ്പോ കുളിച്ചതാ പനിയായി. യങ്ങ് പിടിച്ചു അതെനിക്ക് വല്ലാത്ത ഒരു
അത് ശരിക്കി ലല്ലേ നമ്മള് ഈ മഴ കൊണ്ടാ പനി വരില്ല
അങ്ങെ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ണ്ട്
ഇണ്ട് മഴ അങ്ങനെ നമ്മള് പറയല്ലോ ഇപ്പൊ മഴ നമ്മള് കൊള്ളാച്ചാ അപ്പൊ ആരെങ്കിലും പറയും മഴ കൊള്ളേണ്ടട്ടോ പനി പിടിക്കും അങ്ങനെ പറയുമ്പോഴാണ് നമുക്ക് പനി പിടിക്ക്യാ
സത്യം എന്റെ അമ്മ പറഞ്ഞു വന്ന് കേട്ടില്ല ഞാൻ
ഉം
അപ്പൊ എന്റമ്മ ഒരു ഡയലോഗ് കാച്ചി മൂത്ത ചൊല്ലും മുത്തു നെല്ലിക്ക
എഹും ഓഹ് ഇനിയിപ്പോ കോളേജിലേക്ക് ഏ ഭയങ്കര ഇതാണോ ബ്രേക്സ് എക് എക്സൈറ്റ്മെന്റിലാണോ?
കൊറച്ച് പേടിയോടെ പോണേ
വേറെ ആരേിലും ഉണ്ടോ കൂടുല്ല ആരേലും ഫ്രണ്ട്സ്
കൂടുള്ള ഒരു ഫ്രണ്ട് കൊടുത്തിട്ടുണ്ട് അവിടെത്തന്നെ
ആഹ് ഓഹ് രണ്ടാക്കും കിട്ടയ
കിട്ടിയ കഴിച്ചിലായി
കഴിച്ചിലാവും കൊറെ കഴിഞ്ഞ കൊറെ കഴിഞ്ഞ അടിപിടി ആയിരിക്കുവ രണ്ട കൂടെ
അയ്യോ ആഹ് അങ്ങനെരു അനുഭവം എനിക്കുംണ്ട് എസ് എസ് എൽ സി കഴിഞ്ഞപ്പോ പ്ലസ് ണില് ഒരേ സ്കൂളില് കിട്ടി ഒരു ഒരു മാസത്തോളം ആ ഫ്രണ്ട്ഷിപ്പ് നിലനിന്നു പിന്നെ അങ്ങോട്ട് പോയി
ഉം അതങ്ങനാ മനുഷ്യനല്ലേ
മാറും മറക്കും ഉർക്കുംക്കെ പറഞ്ഞ പോലെയായി അതെ എല്ലാം പഠിക്കോ അതാ പറയുന്ന ഒരു ജീവിതം കൊണ്ട് എന്തെല്ലാം പഠിച്ചു
ഉം എല്ലും പഠിക്കും ഇനി നന്നായി പഠിക്കൂ
അറിയാം ഇപ്പൊ തന്നെ എല്ലാം പഠിക്കുന്നു മോഹിന കുറച്ചും കൂടി അല്ലേള്ളൂ അതും കൂടി താങ്ങാനുള്ള ശേഷി ഇല്ലേ
ആ
എന്തയാന എന്താ അവിടുത്തെോഓർമ്മ മഴേനെപ്പറ്റി
മഴ ഉ മഴയത്തി ഇങ്ങനെ ഓരോന്ന് കളിക്കാം എനിക്ക് പണ്ട് ഏർ പണ്ടച്ച നമ്മള് മലപ്പുറത്തായിരുന്നുോ
ആഹാ
ഉം ആ ചെ്മ്മമാട കറിയോ
കേട്ടക്ക് പക്ഷെ അറിയില്ല
യറെ ഏതുവാ അത്ത
ഞാൻ മലപ്പുറം നിലമ്പൂര് വത്താ
ആഹ നിലമ്പൂരി ആ നിലമ്പൂരി അറിയാം പിന്റെ മാമന്റെ ആഹ മാമന്റെ വീടുണ്ടായിരുന്നു മാമൻ മരിച്ചു അമ്മന്റെ ബ്രതറ് വല്യ ബ്രതറ്
അപ്പൊ ഭാര്യ പിള്ളേരൊക്കെ
ആഹ ഭാര്യയും പിള്ളേരൊക്കെ അവര് അപ്പൊ അവരെ കല്യാണത്തിനൊക്കെയാണ് ലാസ്റ്റ് പോയത്
ആഹ ശരി
ഉം
പിന്നെ ഇങ്ങിട്ട് മലപ്പുറത്തേക്ക് വന്നിട്ടേ ഇല്ല
മലപ്പുറത്ത് വന്നിണ്ട് അമ്മ കൊണ്ടോട്ടി അറിയില്ലേ
ഓ
ആഹ അമ്മ അവിടെ കൊണ്ടോട്ടി ഹോസ്പിറ്റലില് വർക്ക് ചെയ്തിട്ട്
ആഹാ
ഉം
മലപ്പുറം നല്ല നാടല്ലേ പക്ഷെ എനിക്ക് കോഴിക്കോട ഇഷ്ടം
നല്ല നടാടാ നന്ന നല്ല സ്നേഹണല്ല മനുഷ്യന്മാര്
അതെ
ഉ പിന്നെ രണ്ടും കണക്ക
സത്യം
ഉ ഇവിടെ കോഴിക്കോട് വരാറുണ്ടോ
ഓ ഇപ്പൊ ഇപ്പൊ കഴിഞ്ഞ വെക്കേഷന് എന്റെ ചേച്ചീന്റെ കൂടെ ഒന്നുണ്ടായി ഒരു മൂന്ന്ുിവ ട്രിപ്പന് ഞങ്ങള് മറ്റന്നാ അവിടം വരെ പോരുന്നുണ്ട് അല്ല എറെ ചച്ചീനോട് കൊലപ്പുറത്തേക്ക്ന്നെ അത് അവളുടെ ഒരു ഫ്രണ്ട് ഉണ്ട് അവിടെ കോഴിക്കോട് കറക്റ്റ് സ്ഥലം ബീച്ചിന്റെ അടുത്തായിട്ടൊ ഒരു സ്ഥലരുന്നു പക്ഷേ പേര് ർമ്മിട്ടില്ല
ഉം
ഒന്നുണ്ടായി മറ്റന്നാ ഇപ്പൊ ഇവിടെ കെഎസ് ആർ ടി സി ഉണ്ടല്ലോ ഫ്രീ ഫ്രീ കെഎസ് ആർ ടി സി അപ്പൊ മറ്റൊന്നാ അങ്ങോട്ട വരണംന്ന് വിചാരിക്കുന്നു ആഹ പ്രിയദർശിനി അപ്പൊ മറ്റൊന്ന് ആയിലവിടെയൊക്കെ വരുന്നന്ന് വിചാരിക്കുന്നു ഞാനും
ഉം ബീച്ചിലക്കവാ
ഉ
അ
കൈഞ്ഞ കഷ്ന് വന്നാള ക്കേഷ ഓൾമോസ്റ്റ് അവിടെല്ലാം ബീച്ച് തന്നെയ ആായിരുന്നു അവിടുന്ന് കൊറച്ചാ ഞങ്ങളാ പോയ വീട്ടിൽന്ന് കൊറ പച്ചേ ബീച്ചേക്ക് നടക്കാനുള്ള അപ്പൊ പിന്നെ ഡ്രസ്സും മറന്നു പോരരുന്നു ഇതന്നെ
ഉം
ഇച്ച ഇവിടെച്ച നലമൂര് ബീച്ചില്ല നലമൂര് ഫുൾ കാട്േരിയല്ലേ
തക്ക മിവഷല്ലേ
അവിടെ അടുത്ത വീടെ എനിക്കിഷ്ട്ട അവിടെ വരുമ്പോ അവിടെ കൊറ റബ്ബർ തോട്ടല്ലേ നമ്മള അവിടെ ഇറെ ആരാ എന്റെ കുറച്ച് ഫാമിലീസ് ഒക്കെ അവിടെ ഉണ്ട് ഒരിക്ക ഇങ്ങനെ റബ്ബർ ഷീറ്റ് ഉണ്ടാക്കുന്ന വർക്ക ഒരു വീട്ടിലുണ്ട് മെഷീൻൊക്കെ എന്നിട്ട് മറ്റേ ചവിട്ടിയൊക്കെ ഉണ്ടാക്കും
ഉ വടുത്ത മേ ഇന്നരു തോളില
ആഹ
റബർ ശീത്തിൻന്റെ ഇമ്മടെ ചുറ്റൊക്കെ തന്നെയായിരുന്നു ചെക്കുമ്പ വെട്ടിപ്പാടൊക്കെ വീടുകൾ വന്നു അതുകൊണ്ട് കൊതുകുകൾക്കൊരു ക്ഷാമമുണ്ട് പരിസ്ഥിതിനോട് നശിപ്പിക്കിയ
ഉം അതുകൊണ്ടാണ് പ്രകൃത്യം റിയാക്ട് ചെയ്യുന്നത്
സത്യം അല്ല ഇപ്പ മുണ്ടക്കൈന്ന് അങ്ങനെ ആവില്ലായിരുന്നു
അതെ
അതൊരുോഓർമ്മയയല്ലേ ഇപ്പൊ
പക്ഷെ അതില എങ്ങനെ പോകുമ്പോ ഇങ്ങനെ ആലേക്കും എല്ലാരും
സത്യം
ഉം
ഫുഡ് എല്ലാം കീഴച്ച
ആയോക്ക ഹലോ
ഇല്ല ഇവിടെ ഒമ്പതരയാവും അവിടെയാാ
ഉ ഇവിടെ ആ ആ് ഇവിടെ ലേറ്റ് ആകവും നേരത്തെ ഫുഡ് ഉണ്ടാക്കിയ നേരത്തെ അയക്കോ ലേറ്റ് ആകുമ്പോ ലേറ്റ് ആകും ഇന്ന് നേരത്തെ ഫുഡ് ഉണ്ടാക്കിയണ്ട് അപ്പൊ നീ നേരത്തെ കഴിക്കണം
അയ്്ശരി അമ്മ ഇണ്ടാ വീട്ടിൽ ആരെല്ലാം
ഉഓ വീട്ടില അമാജ്ഞം ചെയ്തി ഞാന്െ മാത്രം
നിങ്ങൾ അനച്ചറത്
ആഹ ഞാൻ ചക്ക
ഞാനും എൻന്റെ വീട്ടത്തെ ചെറുക്കാ എനിക്ക് അച്ഛനമ്മ ഏട്ടൻ ചേച്ചി ഞാൻ
ഓ എല്ലാരും ഉണ്ടല്ലേ എട്ടനും ചേച്ചിയ ഉണ്ടല്ലേ അന്താ അനിയനാ അന്ന് എത്തിർല്ലനോ
എനിക്കൊരു എ എനിക്കൊരുട്ട ടിൻസ് ഉണ്ടായിരുന്നു ആ അവര് എന്താ മരിഡാ
പിന്നെ
എനിക്കൊരു ടിന്നുണ്ടായിരുന്നു മരിച്ചു പോയി
അതെങ്ങനെ
ഞാൻ ജീവനോടെ വന്ന് ആവം മരിച്ചിട്ട് വന്നു
ഓ അങ്ങനെ ലൈക്ക് പ്രസവിക്കുന്ന ടൈമിൽ തന്നെ
ആഹ്
ഓ
അതെ
എന്നാ ശരി
ഓ ശരി
മ്